ക്കെ സുഖാണ് അൽഹംദുലില്ലാഹ്
ഫുഡോക്കെ കഴിച്ചോ? നിസ്‌കാരം കഴിഞ്ഞോ ഉം
കഴിഞ്ഞു എന്തൊക്കെ അവിടെ ഇല്ല ഇല്ല
എന്താ ഫുഡിനൊക്കെന്ന് മീൻ ചിക്കനോ ബീഫ് ഓൽതാ.
ബീഫാണ്.
ഉം പെരുന്നാൾക്കെത്തേതോ. പെരുന്നാൾക്കെതൊക്കെ കഴിഞ്ഞീണ്ടാവുലെ പെരുന്നാക്കത്താ. ഉം അപ്പത്താ കൂടുതൽ കിട്ടല്ണ്ടൊ അവിടെ. ഏ.
അത്തു മാരോന്ന് ക്കെ കോണ്ടരും.
ഏ.
എന്താ മയണ്ടൊ?
ഉം മയ ഇപ്പം കൊറച്ച് ഒലർച്ചണ്ട് പെയ്യാന് മൂടി ഇങ്ങനെ നിക്ക്‌ ണ്ട് അവിടെ മയണ്ടോ
ഇവിടെ മഴേണ്.
ഉം
മഴിം ഇടിം മിന്നൊക്കെണ്ട്
ഉം മിന്നലും ഇടി ആണ് പേടി
ആ ശരിയാ
ഉം
ഇപ്പം മിന്നല്ലേ പേടിച്ച്ട്ട് മിന്ന്‌ പേടിയല്ലേ
ആഹ് ഇങ്ങക്കെന്താ ഫുഡ് മക്കളായിട്ടില്ല ങ്ങക്കെത്ര മക്കളാ
എനിക്ക് നാലാള്.
ഏഹ് ഒക്കെ ചെറുതാ.
ചെറുത് മൂന്ന് വയസ്സ്.
ഉം
അടുത്തെ പത്ത് പന്ത്രണ്ടയസ്സ്
ഉം പെൺകുട്ടേളുണ്ടോ
ആഹ് മൂന്ന് പെണ്ണും ഒരാണും.
ഉം ചെറുത് പെണ്ണാ?
ചാ ചെറുത് പെണ്ണ് മൂത്തതാണ്
ഉം ന്നട്ടെന്താ ങ്ങെളെന്താ ചെടികളൊക്കെ ഉണ്ടാക്ക്‌ണെ വ്യക്തിയാണോ ചെടികളൊക്കെ നടോ എന്താ
ഇല്ല അതൊന്നുംല്ല അങ്ങത്തെ കമ്പന്നൂ ല്ല
ഏഹ് ചിലവർക്ക് അതിനോട് വല്യ കമ്പേക്കാരം.
ആഹ് ശരി ഈ മക്കളൊക്കെ ആയിട്ട് ഒന്നിനും നേരം ഇണ്ടാവൂല്ല.
ആ എയ്ക്ക്ക്ക് ‌ ആഹ്
ഒന്നാം ക്ലാസ്സില് രണ്ടാമത്തെ
ചെറിയ മോനന്നെ ഇണ്ടായോണ്ട് അയിനൊന്നും നേരം ഉണ്ടാവൂലല്ലേ?
ഇല്ലേയ്
ആഹ
ചെന്നെ ബാങ്ക്ക്കൊടുക്കും
ഉം പിന്നെ മക്കള് ആയിട്ട്ല്ല
അഹ് ശെരി
ഓക്കേ രണ്ടു വർഷാണ് മേരേജ്കയ്ഞ്ട്ട്
അത് ശെരി
ഉം നിങ്ങക്ക് ഇങ്ങനെ കഴിഞ് മെ എത്താ ഒരു കൊല്ലയപ്പോത്തിന് അയിനോ മക്കളൊക്കെ
ആഹ് ആയി ഒരു കൊല്ലമ് കയ്ഞ് കോർച്ച്കയ്ഞ്ഞപ്പോ
ഏ ഹസ്ബൻഡ് ഇവിടെ നാട്ടിലില്ല
പിന്നെ അങ്ങനെ തുടർച്ചായിട്ട് ഇല്ല
പിന്നെ വിദേശതാ
ആഹ ആഹ ആഹ
ഉ ലീവിന് ഇപ്പ ഫസ്റ്റ് ടൈം പോവുവാണോ അതോ
ഫസ്റ്റ് ടൈംല്ല ഇന്നെ മൂത്ത മോനെ കുട്ടിയായിന്നന്ന് മാറ്റിയതാ പിന്നെ അങ്ങനെ അവിടെത്തന്നെരുന്നു പിന്നെ ഇപ്പ മാ പോയത
ഉം ഉം
ഇപ്പൊ കൊറച്ചായിട്ടുള്ളൂ ആറുമാസവ്ന്നുള്ളു
എഏ
ങ്ങനെ എവിടെ ങ്ങളെ ഹസ്ബണ്ട്
ഉ ആഹ് നാട്ടില്ലേന്നെണ് ശോപ്പിലാണ് അപ്പൊ പിന്നെ വു വന്നിട്ടില്ല രാത്രി വെയ്കും വരാന്
അതെ അ അത് ശെരി വേറെന്തൊക്കെ മഴബടെ നല്ല മയെ
ഏ
കേക്ക്ണ്ടോ അങ്ങട്
ഏയ്‌
ആഹ് മയായ്റ്റെയ്
ഉപിന്നെ ന്ത ന്നട്ടെന്ത ഫുഡ് ഒക്കെ
ഫുഡ്‌ഹ് ഇന്ന് രാവിലെ വെച്ചതൊക്കെ കഴ്‌ഞ്ക്ക്ണ് അപ്പന്ന് ന്തെങ്കും തട്ടിക്കൂട്ട് ഉണ്ടാക്കണം
ഉം ഫുഡെന്താ രാത്രി വേറെ വെക്കലാ അതോ
അല്ല ഇണ്ടെങ്കി വെക്കൂലാ
ഉം
അപ്പ ഇന്ന് വെച്ചതില്ല
വെറുഞ്ചോറാ കഴിക്കാറ്?
ആഹ് വെറുഞ്ചോറെന്നെ
മക്കൾക് എന്താ ഇഷ്ടം പെരുനാൾക് വീട്ടി പോയിലെനു അപ്പൊ
പെരുനാൾക് പോയിട്ടില്ല പോൻ പറ്റീല്ല ഇടാ വീട്ടുകാരുണ്ടായിരുന്നില്ല ഇവിടെ ഇവിടെ ആരുണ്ടായിറ്റില്ല ഭർത്താവിന്റെ വീട്ടില്
ആഹ് ആഹ് ഇമ്മ ഇണ്ടാവൂലെ വീട്ടില്?
ഉം പ്രായയതാ
ആ എന്നാലും ബടക്കങ്ങന അകത്തക്കങ്ങന നടക്കും കൊയ്‌പല്ല
നാത്തൂമാരൊന്നില്ലേ
ആ ഇണ്ട് മൂന്നാളിണ്ട്
ഏഹ് അപ്പോ ഓൽ വന്നപ്പോളൊന്നും പോയിട്ടില്ലേനു
ഓല് വന്നു പോയി എല്ലാരും
വന്നിലെനു
ഏഹ്
നിന്നിട്ടില്ലെന്
ആര്
പെങ്ങമ്മാർ നിന്നിട്ടില്ലേ ന്ന് ചോദിച്ചതാ
ആ ഒരു നിന്നു ഓരു രണ്ട് ദിവസൊക്കെ നിന്നിട്ട് പോയ്
ഇഹ് അപ്പൊ ഓല് ഉണ്ടാവുമ്പോ നിക്കാൻ പോവലില്ലേ നിങ്ങള് വീട്ട്ക്ക്
ഇല്ല അപ്പൊ പിന്നാ സമയം കിട്ടി എനിക്ക് കുറച്ച് ദൂരം ഇണ്ടേ എനിക്ക് കുറച്ച് പോവാൻ ദൂരം ഇണ്ട് അപ്പൊ രണ്ടിസ പുത്തൊന്ന് കിട്ടിയ മുതലാവൂല
ആ സ്കൂൾ തുറക്കാണ് ആ സ്കൂള് പോവാണ്ടല്ലോല്ലേ മക്കള് ഉം
ആഹ് സ്കൂൾ പോവാനുണ്ട്
ആഹ് അപ്പൊ പിന്നെ കൂടുല. ഏഹ്
ഞാനവസാനപ്പോയ നമ്മള് പോയാ വണ്ടിക്കായ് മൊതലാവൂല. അപ്പം കാരണം പോയില്ല.
ചെറിയപെരുന്നാക്ക് പോയിരുന്നോ?
ആഹ് അന്ന് പോയി. രണ്ടീസം മൂന്നീസൊക്കെ നിന്നു വന്നതാ.
വല്യ പെരുന്നായിക്കയിന് ഒയിവും ഇല്ലല്ലോ സ്കൂള് തൊറന്നു കയിഞ്ഞില്ലേ?
ഡ്രസൊക്കെ എടുത്തീനി യ്യ് പെരുന്നാക്ക്?
അടുത്തിരുന്നു.
ഉം
ഇങ്ങക്കെടുത്തില്ലേനു?
ഏഹ്
എടുത്തില്ലേനിയ്യ് ചെറിയ പെരുനാക്ക്?
കേക്കണതില്ല തീരെ കേക്
പെരുന്നാക്ക് എടുത്തിട്ടില്ലേനിയോയിച്ചു.
ആ ഇട്ത്തീനിത്തീനി രണ്ട് പെരുന്നാകുട്ത്തീനി
ഉം എന്തങ്ങള് ചുരിദാരാ ഇടല്
അല്ലല്ല ചുരിദാറന്നേനു ഇപ്പ മാ റ്റി പർദ്ദ കുട്ടിയാളൊക്കായപ്പെ
ഉം
പെട്ടെന്നിട്ട് പോവാനേ പർദ്ദല്ലെ നല്ലത്. അപ്പൊ മാറ്റിയത.
ആദ്യൊക്കെ ചുർദാറേനിയൂ?
ആഹ, ആദ്യൊക്കെ ചുരിദാ
വീട്ടില് കൃഷിയൊക്കെണ്ടോ?
ചുരിദാർ ഇട്ടോൽക്കു പിന്നെ പർദ്ധാവുമ്പോ ഒരു കെതിയേടാണ്. ഫസ്റ്റ് ടൈമൊക്കെ പിന്നെ ഇപ്പ ചുരിദാറിടാനൊക്കെ മടിയാക്കാരല്ലേ. ഹലോ
ഹലോ
ആ ഇപ്പ ചുരിദാർ ഇടാൻ മടിയാകാരല്ലേ
ഇപ്പ മടിയായി കൊറേകാലയിലെ
ഇട്ട് ചേലായപ്പം
ഇടണം ഇഞ്ഞ് തടിയൊക്കെ കൊർഞ്ഞ്ട്ട്
ഉം ഇടാൻ സുകാണല്ലേ ഇട്ടാപ്പിന്നെ അതേക്കാരം കംഫേർട്ട്
അതെന്നെ ഇപ്പം തീരെ താല്പര്യല്ല.
പേടി
അതാഇടാതെ
ഹസ്ബൻഡിന് ചുരിദാർ ഇട്ണേനൊന്നും കൊഴ്പ്പൊന്നുല്ലല്ലോ ലേ
അങ്ങൻത്തെതൊന്നുല്ല.
പിന്നെന്താ
ഇങ്ങൾ എത്രായി കല്യാണം കഴിഞ്ഞിട്ട്?
രണ്ടര ർഷായി
രണ്ടരകൊല്ലോ?
ആ ആ
വീട്ടില് പച്ചക്കറിയൊക്കെണ്ടോ?
ഇൻക്ക് പച്ചക്കറി ഇഷ്ടല്ല്യ ചെറുതായിട്ട് ഔ എന്താ ഫ്രൂട്സെന്തെങ്കിലുക്കെണ്ടോ? ഏ
ചെറുതായിട്ടൊക്കെണ്ട്
ഫ്രൂഡ്സൊക്കോ വി ഇണ്ടോ?
ഏ
ഫ്രൂഡ്സും പച്ചക്കറികളൊക്കെ ഇണ്ടോന്ന് ചോയ്ക്ക
ആഹ് ചെർദായിട്ടൊക്കെ
ആരെ ഉണ്ടാക്കാറപ്പോ?
ഇമ്മ
ഇപ്പണ്ടൊ?
ഇല്ല ല്ല
ങ്ഹേ
ഇപ്പ മിസ്ഡ് കൊറേ ആയോ ചോയിച്ച്
ഇപ്പ മരിച്ചിട്ട് ആഹ് എന്റെ എളേച്ചനുക്ക് രണ്ടു വയസ്സാവും. പത്തിരുപ പത്തു കൊല്ലായി.
ഉം
ഉം
ആണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ ആണ്ടൊക്കെ ഇണ്ടാക്കാറണ്ടോ ചോയ്ക്ക്യ
ഏഹ്
ആണ്ടോക്കെ ഇണ്ടാക്കാറുണ്ടോന്ന്
കേക്കണില്ല, ഒന്ന് കൂടെ നോക്കട്ടെ.
ആഹ് ഒണ്ട്. ആണ്ടൊക്കെ ഉണ്ടാക്കണുണ്ടോന്ന് ചോദിക്ക? ആണ്ട്
ഹലോ
ആണ്ടൊക്കെ ഉണ്ടാക്കല്ണ്ടോ?
ആഹ് ഇണ്ട് ഇണ്ട് ഇണ്ട് പരിപാടികൊണ്ടോ
ഏഹ് ഓഹ് വല്യ പരിപാടൊക്കെ കഴിക്കലാ?
ആ ഇവിടെ പെങ്ങമാരു എല്ലാരും കൂടാൻ വേണ്ടുള്ള ഒരു പരിപാടി ആഹ് പെരക്കാരോക്കക്കൂടി
എന്ന പിന്നെന്താ?
എന്താ ഫുഡ് ഉണ്ടാക്കി ആഹ്
ആഹ്